ആഹ് എന്തേക്കെയ്ണ്ട് വിശേഷം?
നല്ല വർത്താനം അങ്ങനെ പോണ് കൊറേ ആയി വിൾച്ചണം വിൾച്ചണം ന്ന് കരുതി
ആഹ് ഞാനും വിളിക്കണംന്ന് വിചാരിച്ചിട്ട് കുറച്ചായി അപ്പൊ ഇന്നാണ്പ്പ അവസ
ആയിയായി അപ്പൊ ഒയിവ് കിട്ടിയപ്പോ അങ്ങനെ വിളിച്ച അപ്പ നമ്പർ ഇങ്ങന നോക്കിയപ്പോ അങ്ങനെ തപ്പി പിടിച്ചപ്പോ കിട്ടി അയ്നാണ് വിളിച്ചാ നോക്കി നിങ്ങളെ വിശേഷൊക്കെ എന്തൊക്കെയാണ്
എന്താ നല്ല വിശേഷം ഞാൻ കൊറച്ചൂസായി വിളിക്കണംന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ പെ
ആഹ ആഹ ഒട്ടുമാ ആ ഞാനും അങ്ങന തന്നെ വിളിക്കണം വി ന്നൊക്കെ കരുതും അപ്പോത്തിന് മറക്കാണ് മക്കളെ തിരക്കും പോവലും ഒക്കെ ആകൊണ്ട്
ആഹ പിന്നീ മഴയായ കൊണ്ട് പണിയൊരുങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ
പണി പറഞ്ഞാ ഈ മടിച്ച്ക്കൊണ്ട് മഴ ഏറെ മടിച്ച്ക്കൊണ്ടെന്നേ കാരണം മഴായ നമ്മള് ഒന്നും മൂഡി കൊണ്ടല്ലേ ഓ നേരം പോയിക്കണന്നെ അറിയില്ല ചെലേ സമയത്ത് ഇനിപ്പോ നാളൊന്നും പറഞ്ഞിട്ട ന്നെ കാര്യംണ്ടാവൂല നളെപ്പൊ ഒയിവല്ലേ നാളെ മ എന്നാള് രണ്ടീസം രാവിലെ എണീറ്റപ്പന്നെ മോന് പറ നാളീം മറ്റന്നാളും ഒയിവാണല്ലോ ഞാൻ പോവൂല സ്കൂൾക്ക് അപ്പൊഞ്ഞി നാളെ ഒരു പടെയ്ക്കും ഇവിടെ ഉം
ഉം നാളെ നല്ല അംഗാവും
ആഹ് നാളെ ന്നി പടയാക്കാ നാളെപ്പിന്നെ ഒയ് വ്ട്ട് ഒയ്‌വ് കിട്ടാൻ നിക്കാ ഓല്ക്ക് വിരുന്നോകാാന് ഉമ്മാന്റെ വീട്ടേക്ക് പോകണമ്ന്ന് പറയും അപ്പൊതെനും മദ്രസ്സ ആക്കാം അപ്പൊ പിന്നെ പോകാനും പറ്റൂല അപ്പൊ റേഞ്ച് കിട്ടോ റേഞ്ച് കിട്ടുവൊന്ന്ണ്ടങ്ങനെ നിക്കും മാസത്തിന്റെ റേഞ്ച് ഉണ്ടാവുവല്ലോ
ആഹ്
അപ്പൊ അത് കിട്ടുവല്ലോ ചോയിച് നോക്ക്
ആഹ് ഞാന് എന്തിന വിളിചെന്നറിയോ എന്റെ ചേ ചേച്ചിടെ മകളെ
ആഹ് ചേച്ചിന്റെ മക്കള് തന്നെ ഗർ ആഹ്
ആഹ് അപ്പൊ അവളനെ ഇവിടെ ആഹ് ഇപ്പ മൂന്ന് മാസായി മൂന്ന് മാസായി അപ്പ ഇവിടെ ആഹ് ഫസ്റ്റത്തെ ആണ് അപ്പോ അവള് ഇവിടെ ഇ യാ നിന്റെ വീടിന്റെ അവിടെയാണ് അവള്ടെ വീട്
ആഹ് എന്റെ വീടിന്റെ അവിടെണല്ലോ ആഹ് ഇവിടെ ആണല്ലോ ആഹ് കാണലുണ്ട് ആഹ് ഞാൻ കാണലുണ്ടല്ലോ ഉമ് ആഹ് ഞാൻ കാണലുണ്ട് ഇടക്ക് നിങ്ങള് ചോയ് ലുണ്ട് ആഹ് അങ്ങനെ മഴ ആവൊണ്ട് അങ്ങനെ പോകലില്ല മഴയില്ലാത്തപ എപ്പഴും കാണാൻ പോകലുണ്ട്
ആഹ് ഇപ്പ ആരോടും പറഞ്ഞിട്ടൊന്നുല്ല്യ
ആഹ് ആഹ് ആഹ് ഞാനും അറിഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങള് പറഞ്ഞപ്പോള ആ ഞാന് പോയപ്പോ എന്നോട് പറഞ്ഞിട്ടണ്ടായിന്
ആഹ് അപ്പൊ ആരോട് അറിഞ്ഞിട്ടില്ലപ്പൊ സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചിട്ട്
ആഹ് അതുകൊണ്ട്ന്നെക്കാ പറയുന്നതൊന്നും പറയ് പറഞ്ഞ
ആഹ് അപ്പൊ ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ അവള് ഇന് ഇന്നെ വിളിക്കാണ് അപ്പൊ ആഹ് ചേച്ചിയോട് ചോദ ച്ചൊക്കെ ആഹ് പറഞ്ഞിട്ടില്ലില്ലപ്പോ ആരോടും അപ്പൊപിന്നെ അവിടെ ആ ചേ ചേച്ചിയോട് ചോയിച്ചു നോക്ക് നീ
ഇപ്പൊ പോയപ്പോ പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് എന്നിട്ട് ഞാൻ പിന്നെ പോയി റ്റൂല്ല ഛർദി അങ്ങനൊക്കെ ഉണ്ടാവല്ലേ പിന്നെ ഞാന് ചോദിച്ചാനൊന്നും നിന്നിട്ടുല്ല
ഛർദ്ദി ഇപ്പ ചെറു രാവിലെ നേരെയായി നീ
ആഹ് രാ ആഹ് ആഹ് ഭക്ഷണങ്ങളക്കെ ആഹ് ഭക്ഷണം പറ്റാത്ത ഭക്ഷണൊക്കെ ഉണ്ടാവും അതൊക്കെ തിന്ന ചിലപ്പോ ഛർദിയൊക്കെ ശെരിയാവും
ആഹ് ണ്ട് ഛർദിക്ക്‌ണ്ട് പക്ഷെ രാവിലെ ആ വെറും വയറ്റില് ആവുമ്പളേ നല്ല ഇടങ്ങേറണെന്ന് പറഞ്ഞിട്ട് രാവിലെ വിളിക്കല്ണ്ട് അവള് അപ്പൊ ങ്ങനെ ഛർദ്ദിണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് ഞങ്ങളൊക്കെ മ റ്റേ ഉണക്ക മുന്തിരിങ്ങയില്ലേ മറ്റേ കറുപ്പ് കളർ മുന്തിരിങ്ങ ഉണ്ടാവുന്നുണ്ട്
ആ നിക് ആഹ് വെള്ള വെള്ളത്തില് ഇട്ട് വെക്ക്ണം
വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് രാവിലെ അത് കലക്കിയിട്ട് ഇങ്ങനെ കയ്യും കൊണ്ട് പിഴിഞ്ഞിട്ട് അത് കഴിക്ക ആ വെള്ളം ആഹ് ആ ചണ്ടി കളയ്യാ
ഗർഭിണി ആയാല് ഉടനെ പിന്നെ നമ്മള് ഈ തുളസിന്റെ നീരുണ്ടല്ലോ അത് വെറും വയറ്റിൽ കുടിച്ചാല് കുട്ടികൾക്ക് കഫാക്കെട്ട്ണ്ടാവില്ല എന്നൊക്കെ പറയുന്ന് തുളസി നീരില്ലേ തുളസി ആഹ് യിന് കഞ്ഞി കുറക്കലുംപടോ രണ്ടും പാടോ ആയിന്റെ നീര് വെറും വയറ്റില് കുടിച്ചാല് കുട്ടികൾക്ക് കഫ കഫകേട്ട്ണ്ടാവില്ലന്നൊക്കെ പറയ് എന്റെ ഉമ്മ എനിക്ക് ഫസ്റ്റത്തെനൊക്കെ നല്ലോ ഉണ്ടാക്കി തന്നത് രണ്ടാമത്തെന് പക്ഷെ ഇവിടെ അങ്ങനെ ആർക്കും കഫ കഫക്കെട്ടൊന്നുംമ് ഇല്ലട്ടോ
ഇല്ല്യാലേ
ഇല്ല അങ്ങനെ ചെറുപ്പത്തി പിന്നെ വള് എനക്ക് ഇണ്ടായപ്പോ വലിയ മോള് ഇണ്ടാക്കിയപ്പോ നല്ലോണ അങ്ങട്ട് തന്നീനു അതിന്റെ നീര് മ്മ വെറും വയറ്റില് ആയിന്റ നീരെടുത്ത് ങ്ങട്തെരും കുടിക്കാന് തരും തന്നു അതുകൊണ്ട് ഇവൾക്കൊന്നും അങ്ങനെ അങ്ങനെ അപ്പക്കൊട്ടും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവക്ക് ഒന്ന് നീ കലകീ കൊടുക്കോണ്ടിറിയ
ആഹ് ആഹ്
കാണുമ്പോ അവളോട് പറയണ്ട് അങ്ങനെ തുളസിന്റെ നീര് കുടിക്കോണ്ടി നല്ലതാണ് ഉ
ആഹ കഴിച്ചു നോക്കാൻ പറയും എന്ത യലും അടുത്താണല്ലോ
ആ അടുത്താണല്ലോ ഒന്ന് വെറും വയറ്റിൽ കുടിച്ചാലേ കുട്ടിയൊക്ക് കഫക്കെട്ട്ണ്ടാവൂലാറ
ആഹ് ആഹ അങ്ങനെ പറഞ്ഞിച്ചപ്പ ചെയ്യാല്ലോ ചിലർക്ക് പറ്റില്ല എന്നാലും പറ്റാ
ഏറ്റവും വയറും വയറ്റിൽ കുടിക്കണൊക്കെ നല്ലതാണ് ആയിന്റെ നീരും തുളസി നീരുക്കെ കുടിക്ക നല്ലന്നെ ഉ
അപ്പോ ഒള് കഴിക്കാൻ കഴിച്ചോട്ടെ ഞാന് ഇത് ഉണക്ക മുന്തിരിങ്ങയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കറുപ്പ് മുന്തിരിങ്ങിന്നെ മറ്റേതല്ല
ആഹ് മറ്റോത് ല്ലല്ലേ സാധാ മുതിരിങ്ങ അല്ലല്ലല്ലോ ഉണക്ക മുന്തിരിങ്ങിയൊടോ ആഹ് കറുപ്പ് അതിപ്പോ നമ്മള് കു കുട്ടികൾക്ക് പയറ്റിന്ന് പോയിട്ടില്ലെങ്കില് കൊടുക്കണണല്ലേ ചെറിയ കുട്ടിയക്ക് ആ കൊടുക്കലുണ്ട് എനിക്ക് എന്റെ അമ്മായിമാക്കെക്കെ ചെയ്തിുന്നത് ഓർമ്മുണ്ട് കാരണം വൽക്ക് പയറ്റിന്ന് പോകാത്തനി അത് മുന്തിങ്ങന്റെ നീര് പിഞ്ഞ് കൊടുക്കണതൊക്കെ കണ്ട്ക്ക്ണ്.
ആഹ് ഇവിടെ പിന്നെ ഇപ്പ ചെറുപാഴം കൊടുക്ക ചെയ്യല് ചെറുപഴം കൊടുത്താലും വയറ്റിന്ന് പോകുന്ന് പറഞ്ഞിട്ട് അപ്പ അങ്ങനെ ചെയ്യലുണ്ട്.
അനിയത്തിന്റെ മോളുണ്ട് അവൾക്ക് പോവ്വന്നില്ല അവൾക്ക് എത്ര ചെറുപയം കൊടുത്താലും അവക്ക് വയറ്റ്ന്ന് തന്നെ പോവുല ഇല്ല അവള് ഉറച്ച് ഉറച്ചിട്ട്ള്ള് പോവ.
ആ ആ പക്ഷെ അത് അങ്ങനെയൊക്കെ പോരുമ്പോ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാണൊ.
ആഹ് രണ്ട് മൂന്ന് ദിവസക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇട് പക്ഷെ ഓള ഹോസ്പിറ്റല കൊണ്ടണ്ട് എല്ലാ ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടോയിക്ണ് ഒന്നും മരുന്നൊന്നും കൊടുത്തിട്ട് ഇപ്പോളുല വലിയ കുട്ടി ആയിക്ക്ണ് നാല് ആറ് വയസ്സായിക്ക്ണ്
ആറ് വയസ്സായിരുന്നു എന്നിട്ടണ്ല്ലേ
ആറു വയസായിക്ക്ണ് പഴം അങ്ങനത്തൊക്കെ തിന്നാലൊന്നും പോരൂല്ല
പോണില ലോ വഴറ്റിന്ന് ചോലോർക്ക് ചിലപ്പോ ദഹനത്തിന്റെ എന്തേലും കമ്മിയുടെ എന്നതൊക്ക ഉണ്ടെങ്കി
ആഹ് അത് കടക ഡോക്ടറങ്ങളൊന്നും ഇല്ല ഥഹന കമ്മീ അങ്ങനെ
ആഹ് ചിലർക്ക്ത് ദെഹിയിക്കാനുള്ള ശക്തിയക്കെ കുറവാണെന്ന് തോന്നുന്നു.
എന്നാ അവളോട് നീ ഞാൻ കാണെങ്കിൽ ഞാൻ പറയണ്ട് ഇനിയിപ്പൊ നീ ഹോസ്പിറ്റല പോയിനാവല്ലോ ഞാൻ പിനെ ചോ
ഇല്ല പോയിട്ടില്ല. അവിടെ മറ്റേ അടുത്തുള്ള ആശുപത്രി ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ അതിൽ എങ്ങനെ ഴപ്പൊന്നുല്ലല്ലോ
ആഹ കൊഴപ്പൊന്നുല്ലല്ലോ
അവിടെ നേരെ നമ്മെ നോക്കണള്ളൊക്കെല്ലേ കാര്യങ്ങളും
ആ പിന്നെ ഞാൻ ചോദിച്ചിട്ടുല്ല ഞാൻ കണ്ടിട്ടുല്ല
ആഹ അല്ലെ ന ഇപ്പൊ അവിടെള്ള ഗവൺമെന്റ് ആശുപത്രിയില് നേരെ നോക്കണൊക്കല്ല്യ
നേരെ നോക്ക്ണകണ്ട് ഉസാറായിട്ട് നോക്ക
ഉണ്ട്ല്ലേ ആഹ കൊഴപ്പൊന്നുല്ല ഡോക്ടർമാരൊക്കെ നേരെ നോക്കണൊക്കെണ്ട് അല്ലേ നോക്ക്ണ്ടല്ലെ ചെില നമ്മള് കേക്കാണ്ട് ഡോക്ടർമാര് മരുന്ന് മാറിന്നൊക്കെ പറയില്ലേ ആ അതൊക്കെ കേക്കുമ്പോപ്പൊ അവള് പറയാണ് നല്ല ഡോക്ടർമാര് എവിടെന്ന് ആദ്യത്തെല്ലേ അപ്പം ഞങ്ങള് പിന്നെ കെറച്ച് ദൂരെ
ആ എന്നൊരു ടി ടി അടിച്ചാവല്ലേ ആ ടി ടി അടിച്ച ചോദിച്ചതുംല്ല
ടി ടി അട്ച്ച് അത് ഞാനും ചോദിച്ചില്ല ട്ടോ ടി ടി അടിച്ച കാര്യം ഞാനും ചോദിച്ചില്ല. അതും അവിടന്നെ ഉണ്ടല്ലോ അല്ലെ ഗവൺമെന്റ്
അത് അവിട്ന്നെ ഗവമെന്റിന്റെ കിട്ടുമല്ലോ ടിറ്റി അടിച്ചാൻ കിട്ടു വല്ലോ
ആഹ ആ ചോയ്ച്ചു ക്കെ അല്ലെങ്കിപ്പോ മറ്റേ ഹെൽത്തില് ഇണ്ടാവൂലോ? അവിടെ പോയാലും മതില്ലോ അത് പിന്നെ എവിടെയെങ്കിലും പോവാല്ലോ അപ്പൊ അവള ആ ആശുപത്രിയിൽ എങ്ങനെുണ്ട്
ത്തീലല്ലോ പ ഫസ്റ്റിലാവോണ്ട് ഒന്നും അറിയില്ലാറയ രണ്ടാമതൊക്കെണെ പിന്നീം കൊറച്ചൊക്കെ അമ്മുക്ക് ഓൽക്കൊക്കെ അറിയാം
ആഹ് അപ്പൊ അവര്ക്ക് ശർദ്ദിക്കാന്ന് വേണ്പ അവരിക്കന്നെ ഛർദ്ദിക്കുമ്പോ തന്നെ അവൾക്ക് ആകതാവാണ്
ആഹ് എന്നിട്ട് ഭക്ഷണൊക്കെ ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല എല്ലാ ഭക്ഷണം പറ്റുആവോ മീനൊക്കെ പറ്റുആവലേ
മീനൊന്നും പറ്റ്ണില്ലാന്ന് പറഞ്ഞു മണം ഇട്ക്കുമ്പളേ
അഹ് ആഹ് ചെലോൽക്ക്ത് ആഹ് വർക്കുമ്പോളും ചെലോൾപ്പ നന്നാക്കാനൊന്നും പറ്റൂല നന്നാക്കാനും പറ്റൂല ചെലോൾക്കറിയ നന്നാക്കുമ്പളൊക്കെ വാസനന്നെ പിന്നെ വാസന തട്ടിയ അപ്പെ ഓക്കാനം വരും
മുട്ടടെ മഞ്ഞൊന്നും പറ്റണില്ല തോന്നണു മു ട്ട കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാർന്നുത്രേ അവിടൊള്ളോരെ അവൾടെ അം അപ്പൊങ്ങനെ അത് വേണ്ട അത് വേണ്ടാ പറയാണ് പുഴുങ്ങി കൊടുക്കുമ്പളേ
പുയുങ്ങിയ പൊരിച്ചൊടുത്ത തിന്നലുണ്ടാവൂലല്ലേ എന്ന പിന്നെ പൊരിച്ചൊടുത്താ മതി
ആഹ് ഇനിപ്പൊ അങ്ങനെ ചെയ്യാൻ പ ചെലോൽക്ക് പെറ്റോന്നറിയാതെ നമ്മള് ചീതിട്ട്
ആഹ് ചെലോൾക്ക് പൊരിച്ച് പുഴുങ്ങിയാ പറ്റൂലെങ്കി പിന്നെ പൊരിച്ച് കൊടുത്താ മതി ചെല
ആഹ് പുഴുങ്ങണേക്കാട്ടിലും ആഹ് ച്ചേ പൊരിക്കണേക്കാട്ടിലും നല്ലത് പുഴുങ്ങി കൊടുക്ക നല്ലത് പറഞ്ഞട്ടെയ് അവരെ കൈയിലല്ലേ വൈറ്റമിൻ ടി ഒക്കെ
മത്തിന്റെ മണോ ഇതിന്റെ മണോന്നും ചെലേല്ക്ക് പറ്റൂല എനിക്കൊക്കെ ഇണ്ടായിനെ അന്ന് ബിരിയാണിന്റെ മണം പറ്റൂലേനു ഓക്കാനം വെരും മീന്റെ മണം പറ്റൂല
ആഹ് അങ്ങനൊക്കെ ഇണ്ടാർന്നു അപ്പ ഞാൻ പറഞ്ഞു ന്നാ ഇങ്ങനെ മു ട്ടാമ്പ്ലേറ്റാക്കീട്ടോ പൊരിച്ചിട്ടോ എന്തേലും എങ്ങനെ കഴിക്കാൻ വ ഇല്ല അപ്പൊല്ലിങ്ക പറഞ്ഞന്ന മ വെള്ള പറ്റോ നോക്കാൻ വെള്ള ആണെങ്കിലും കൊഴപ്പില്ലല്ലോ
വെള്ളേണെങ്കിലും കൊപ്പല്ലല്ലോ എങ്ങനേലൊന്ന് പള്ളീക്കായി മഞ്ഞ കയി ക്കണ്ട ആവശ്യല്ല വെള്ളേ പള്ളിക്കാണ്ട് ആയി കിട്ടിയ സമാധാനാവും പറയേ
ആഹ് ഉം അത് ശരിയാ ചോറൊന്നും കഴിക്കാനേ പറ്റണില്ല പറയാണ് ചോറൊക്കെ കഴിക്കുമ്പോഴക്ക് ശർദിക്കാണ്
ആഹ് അപ്പൊ പിന്നെ രാത്രിയക്കെ എന്താ കഴിക്കല് ആവല്ലേ ഞാൻ പിന്നെ ചോയിച്ചിട്ടില്ല
രാത്രിപ്പൊച് ചപ്പാത്തി വന്ന് പക്ഷെ ഇന്നാലും കൊറച്ച് കഴിക്ക്ണ്ള്ളൂ ഓന് രണ്ടെണ്ണം കഴി ഇന്നത്ര ചപ്പാത്തി
ചപ്പാത്തിയിലെ ആഹ് ആ ചപ്പാ കുട്ടിയാവുമ്പൊ തടി കുറയണ സാധനാണല്ലോ ചപ്പാത്തിയാണെ കുട്ടികൾക്ക് ആരോഗ്യക്കെ ഉണ്ടെങ്കി നല്ല ഭക്ഷണം കഴിക്കണം പറയന്തിനും ഞാന് കാണണെങ്കി പറയണ്ട് ഇന്നാലല്ലേ കുട്ടികൾക്ക് ആരോഗ്യം ഇണ്ടാകാറയ്
ജ്യൂസാക്കിട്ടേ അങ്ങനെ കുടിച്ച് നോക്ക്ഞ്ഞ് വെറും വയറ്റില് ഇരിക്കാ നിക്കണ്ടാന്ന് പറഞ്ഞു
റ്റോ മറ്റ് എല്ലാ ജ്യൂസും ഉണ്ടാവല്ലോ കോ ട്ട ക്യാരറ്റൊക്കെ ക്യാരറ്റ് ആഹ് ക്യാരറ്റ് ഒക്കെ ജൂസ് അടിച്ച്ണ് നല്ലതാണ് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിച്ച ബീട്രൂട്ട് ബീട്രൂട്ട് അതൊക്കെ ജ്യൂസടി കുറച്ച് കുടിച്ചുന്നത് നല്ലെന്നാണ് പറിയാ
അ
അതൊക്കെ കുടിച്ചാൻ പറി, ഞാൻ കാണുമ്പൊ പറയണ്ട് കൊർ കുടിച്ചാൻ പറയാൻ പറയണ്ട്. ഉം, ആഹ് ആഹ് ഇവിടെ കൊഴപ്പവില്ല ഇവിടെ നല്ല ആശുപത്രിയാന്ന് പറഞ്ഞാളി ആഹ് ഇവിടെ കാണിക്കാൻ പറഞ്ഞു ആഹ് ഇല്ലേ ഈ ആശുപത്രി കൊഴപ്പവില്ല നല്ല ഉഷാറ് ഉള്ള ആശുപത്രി കൊഴപ്പവില്ല
കണ്ടീലെ, നിക്കാൻ പറ്റ്
ആഹ്, ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാം ഉഷാറാണ് ആഹ്, ഞ്ഞി ങ്ങളങ്ങനെ പറഞ്ഞളീ ഓള് വിൾച്ചതല്ലേ. അപ്പഞ്ഞ് ഇങ്ങളങ്ങനെ പറ്ഞ്ഞളി കൊഴപ്പല്ല ഉഷാറാണ് പറഞ്ഞളിപറേ ഉം
അവിടെന്നെ ഭഷ്ണം വാങ്ങുമ്പന്നെ അവിടന്നെ ഇണ്ടാവൊല്ലോല്ലേ മറ്റേ അട്ത്ത കടയൊക്കെ ഉണ്ടാവുല്ലേ.
ആഹ് അട്ത്ത് കട ക്കെണ്ടേ അപ്പോ ഞാനും അവ്ട്ന്നെ ത്തെന്നേനി അപ്പൊ കൊഴപ്പല്ല പറ്ഞ്ഞളിയൻ വിളിച്ചപ്പോങ്ങനെ പറ്ഞ്ഞീന്ന് പറ്ഞ്ഞളി.
കൊഴപ്പല്ലലെ ആ അപ്പന്തായാലും പ്പവ്ടെ പൊക്കോളം പറയും എവിടേങ്ക് എട്. പ്പോരിപ്പൊ വേദന എന്തേലും വരാണെങ്കി തന്നെ പോവാൻ പറയാലോ. മ് ശെരി ആഹ്.